ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ കേൾക്കാം എവിടെയാ ഉള്ളെ വീട്ടിലാണോ അ സു സുഖായിട്ടിരിക്കുന്നു
വീട്ടിലാ
ആ പൊറത്തൊന്നും പോകലിലേ
ഇല്ലില്ല
രിപ്പോ വരാ
ആ
ട്രിപ്പ ഒക്കെ പോകാറുണ്ടോയിക്ക
ഇല്ല ഇല്ല ഇല്ല
ഉ ഞങ്ങള് വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിരുന്നു ഇപ്പ സ്കൂള് തോറന്ന അപ്പൊ മഴക്ക ആയപ്പോ പോയിട്ടില്ല
ആ
അവിടൊക്കെ മഴ പെയ്യുന്നുണ്ടാ
ഇപ്പൊ ഇ
ആ ഇവിടെ രണ്ട ദിവസായിട്ട് നല്ല മഴയാണ് കാറ്റും മഴയൊക്കെ പാടങ്ങളിലൊക്കെള്ളം കേറിട്ടാക്കണ്ട് ഇന്ന് നല്ല നിന്ന് പെയ്യയാണെന്നുണ്ടെങ്കില് നല്ല വെള്ളൊക്കെ കൂടാൻ സാധ്യതുണ്ട്
ഉം
അവിടെ വീട്ടില് കെണറാണോെ വെള്ളത്തിന എന്താണ് യൂസ് ചെയ്യാറ്
ആ അവിടെ കെണറ് കെണറ്
കിണറ് മാത്രമേ ഉള്ളൂ
ആ
വെള്ളം ഫുള് എല്ലാ സമയത്തുണ്ടാ വേനൽക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടവാറുണ്ടോ?
ഇല്ലില്ലില്ല ഇങ്ങനെ ഇതുവരെയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇതുവരെയും വന്നിട്ടില്ല.
ആഹ് ഞങ്ങളെ വീട്ടില് കൊയലുണ്ട് കിണറുണ്ട് പിന്നെ നമ്മള ലൈൻ വെള്ളം അങ്ങനത്തെ പോകുന്നുണ്ട്. വേനൽക്കാലം ആകുമ്പോഴ് കിണ നല്ല വെള്ളം ച്ചിരി താന്നു പോകും അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇങ്ങനെ കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിലെ ടൈമിലൊക്കെ ഈ കൊഴൽക്കിണർ യൂസ് ചെയ്യും അതല്ലെങ്കിൽ ഒന്നരാട വിട്ടിട്ടോ ചിലപ്പോ ദിവസങ്ങളിലൊക്കെ ലൈൻ വെള്ളവും ഇങ്ങനെ പാസ്സ് ചെയ്യും. അപ്പോ അത് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല.
ഉം
വീടിന എന്തില് കുളം ഇവിടെ അങ്ങനത്തെ പുഴ അങ്ങനത്തൊക്കെ അത് വരുന്നുണ്ടോ
ആഹ് ഉണ്ടണ്ട് ആറുണ്ട് കല്ലട ആറ്
ആഹ് അവിടെ പോകാറുണ്ടോ എപ്പോഴും അങ്ങനെ
ഇല്ല എപ്പോഴും പോത്തില്ല ഇടക്ക് ഇടക്ക്
ആഹ് നമ്മളെന്തേലും കാഴ്ചകൾ കാണാനുള്ള രീതിയിൽ പോകാറുണ്ട്
ആഹ് ആഹ് പിന്നെ തോടും വൈ അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് എന്റെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് കായലന്നെ വരുന്നത് എന്റെ വീട് വരുന്നത് ഒരു ഉയർന്ന പ്രദേശത്ത് അടുത്താണെങ്കിലും തൊട്ടടുത്ത് വായലൊക്കെ വരുന്നുണ്ട് വയലി അയിന്റെ നട് കൂടെ റോഡ് വരുന്നത് രണ്ട് റോഡ് രണ്ട് സൈഡിലായി വരുന്നേ അപ്പൊ മഴക്കാലത്തൊ ഒക്കെ രണ്ടു ദിവസൊക്കെ മഴ നിന്ന് പെയ്യയാണെന്നുണ്ടെങ്കിലും ആ റോഡിലൂടെ ഒന്ന് വാഹന ഗതാഗത ഒന്നും ഒക്കെ തടസ്സപ്പെടും പിന്നെ ഇങ്ങനെ വെയിൽ തർച്ച് വെള്ളം വാർന്ന് വരുമ്പോഴേള്ളു പിന്നെ ആ റോഡിലൂടെ നട വെക്കാനും വണ്ടികളൊക്കെ പോവാനൊക്കെ പറ്റുള്ളു
ഉം
പുഴയും കൊറച്ച് ഒരു അര രണ്ട് കിലോമീറ്റർ ദൂരെ പുഴ വരുന്നുണ്ട് തോടും പാട ഒരുമിച്ചാണ് വരുന്നത് വേനൽ സമയങ്ങളിലൊക്കെ തൊടിലൊക്കെ ക്കെ പോകാറുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ നീന്തിക്കാനും നീന്തക്കം പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ പോകാറുണ്ട് വെള്ളം- കൂടുതൽ ടൈമിലൊന്നും പോകലില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ച- വേറേ രീതിയിലൊക്കെ നീന്താൻ അറിയാം നല്ലോണം പഠഞ്ഞിട്ടില്ല രണ്ടു പേരള്ളത് പുഴയിലേക്ക് ഞങ്ങള് വേനൽക്കാലത്ത് മാത്രമേ പോള്ളൂ വെള്ള ഇല്ലാത്ത ടൈമില് മാത്രം തീരെ നീ വെള്ളംൊഴുക്കും കുറഞ്ഞ ടൈം ഉണ്ടാവല്ലോ ആ ടൈമില് മാത്രം അങ്ങനെ കളാ നല്ല രീതിയിൽ അങ്ങനെ പോകാറുള്ളു കാണാനൊക്കെ വേണ്ടിട്ട് പോകറില്ല അപകടം എന്തെങ്കിലും ഉണ്ടാവോ പേടിച്ചിട്ട് അങ്ങനെ പോവാാറില്ല ചിലംല്ല അടിയൊഴുക്ക് ഉണ്ടാവും നമ്മള് മേൽ കണ്ടിട്ടില്ലെങ്കിലും താഴൊക്ക അങ്ങനെ അടിയൊഴുക്ക് ഉണ്ടാവില്ല അതെ അാന പുഴേക്ക ഒന്നും അങ്ങനെ പോകാറില്ല മഴക്കാലത്ത്
ഉ ഉ
വെക്കേഷൻക്കെ
കൊഴപ്പമില്ലായിരുന്നു
ഉം വെക്കേഷൻ എന്തേലും ഹോബി ആയിട്ട് തതിരഞ്ഞെടുത്തിർുന്നോ
ഇല്ല ഇല്ല
ഉ ചില ആളുകളൊക്കെ വെക്കേഷനൊക്കെ ആവുമ്പോ എന്തേലും കോഴ്സ്ൊക്കെ എടുത്ത ഡ്രോയിങ്ങിന്റെ മ്യൂസിക് ഡാൻസ് അങ്ങനെയൊക്കെ ഐറ്റംസ് പഠിക്കാനും ഇതിനൊക്കെ പോകവല്ലോ അങ്ങനെ
ഉം ഞാൻ വയ പാട്ടൊക്കെ പാട അപ്പൊ ഞാൻ വൈലിങ്ങിന്റെ കൈന്റെ പ്രാവശ്യംതോക്ക് പോയായിരുന്നു
ആഹ
പോയപ്പം ആ പുള്ളിക്കാരൻ വാടക്കാണ് ആ ക്ലാസ് റൂം എടുത്തേക്കുന്നത് അപ്പം ആ അങ്ങനെ പുള്ളിക്കാരും വാടക കൊടുക്കാതെ അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ആയതോണ്ട് അങ്ങനെ ഇപ്പ പുള്ളിക്കാരും പഠിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ അതങ്ങ് മോ തുങ്ങി
ആഹ വരിിന ഇഷ്ടാണോ
ആഹ ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ എനിക്ക് പാട്ട് പഠിക്കാനും പോവാാൻ പറ്റിട്ടില്ല അപ്പം ഒരുപാട് വർഷത്ത് ആഗ്രഹമായിരുന്നു അത് പക്ഷെ ആ ആഗ്രഹവും പോയി
ആ പൂർത്തിയാക്കാൻ പറ്റിയില്ല അല്ലെ
ഇഷ്ടണ്
ഉ എത്ര ഒരു മാസത്തൊക്കെ ക്ലാസേ കിട്ടിയുള്ളൂ
ഒരു എനിക്കോ ഞാൻ പോയിണ്ടന്ന് എനിക്ക് രണ്ട രണ്ട മൂന്നാഴ്ചത്തോളം ക്ലാസ്സ് എനിക്ക് കിട്ടി കിട്ടി കിട്ടുള്ളൂ
ആ
പിന്നെ നമ്മള് ആ പിന്നെ നമ്മള് നമുക്ക് അറിയാൻ ഒരു് വീന്റെ അടുത്തുള്ള ഒരു ചേശിയുണ്ട് അപ്പൊ ആ ചേച്ചിട്ട ഇങ്ങനെ ആ ചേച്ചി ടെ കൊച്ചിനെ അവിടാണ് വിടുന്നത് അപ്പൊ ചോച്ചിച്ചിപ്പം പറഞ്ഞഞ് പുള്ളിക്കാരൻ അവിടെ ചുമ്മാതാണ് പുള്ളിക്കാരൻ അവിടെ ക്ലാസ്ൊക്കെ തുടങ്ങുന്നന്ന് പറഞ്ഞു അപ്പം വൈലിംഗങ് വാങ്ങാനായിട്ട് ക്യാഷ്ൊക്കെ നമ്മള് കൊടുത്തായിരുന്നു അപ്പൊ അത് തിരിച്ചു തന്ന അങ്ങേര ഇനി ക്ലാസ് എടുക്കുന്നില്ലന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നെ അങ്ങനെ പറ്റിക്കയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം നമ്മള അത്രയും
ആഗ്രഹിച്ചു ആഗ്രഹിച്ചു
ആ കുറേ വർഷം കൊണ്ട് നമ്മള്- ആഗ്രഹിച്ചൊരു കാര്യവാ ആ പക്ഷെ അതും പൂർത്തീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങേരും കൂടെ എന്നെ കളിപ്പി പറ്റിച്ചപ്പോ ഇനി ഭയങ്കര വിഷമമായി അത്ര ആഗ്രഹിച്ചു പോയി കാര്യമാണ്
ആ സ്കൂളിലൊക്കെ നല്ല പാട്ടും- സ്റ്റേജ്പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ
ആഹ് ഉണ്ടായിരുന്നു കോളേജിലും ഇങ്ങനെ ചേരുന്നായിരുന്നു
പിന്നെ ഈ ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റിട്ടുണ്ടാവില്ല അടുത്തൊന്നും എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അല്ലെ? ക്ലാസ് ചേരാൻ പറ്റിയത്
ഏ?
പിന്നെ ഉം ക്ലാസ്സ് ചേരാനേ. വേറെ അടുത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവി ലില്ല്യേറയാ.
ഇല്ല
ആ പാട്ട് തുടർന്ന് പഠിക്കാനേ വേറെ സെന്റർ ഒന്നും കിട്ടിട്ടുണ്ടാവില്ല്യാല്ലേ ചോയ്ക്കാ.
ഇല്ല ഇല്ല അമ്മ നോക്കാന്ന് പറഞ്ഞ്,
ആഹ് പിന്നെ കളറിങ് പെയിന്റി അങ്ങനത്തൊക്കെ ഇഷ്ടാണ് പെയിൻ്റിംഗ് ഒക്കെ വരക്കുവോ?
ഞാൻ വരക്കത്തില്ല,
ഉം പിക്ചേഴ്സിൽ കളറ ഒക്കെ കൊടുക്കാ അങ്ങനെ അറിയത്ത്ണ്ടാവുള്ളൂ അല്ലേ?
ആ
ഡ്രോയിങ്ങ് ഇഷ്ടല്ല അങ്ങനെ വരവൊക്കെ പഠിക്കാനൊന്നും ഇഷ്ടമല്ല?
ഡ്രോയിങ്ങിന് ഇഷ്ട പക്ഷെ എനിക്ക് പടം വരിക്കാനൊന്നും അത്ര അറിയത്തില്ല.
പടം വരക്കാൻ അറിയാത്തത് കൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡ്ക്ക് അധികം നിന്നിട്ടുണ്ടാവില്ലല്ലെ?
ഇല്ല ഇല്ല
ഉം
ആ എന്റെ ചേട്ടൻ വരക്കും പിന്നെ ഏഹ് സിസ്റ്ററുണ്ട് അച്ഛന്റെ ചേട്ടൻ്റെ മോള് അപ്പൊ ചേച്ചി സൂപ്പറായിട്ട് പടം വര ക്കും
ഏഹ് എൻ്റെ മോൾക്ക് ഇതുപോലെ ചെറുതായിട്ട് വരക്കാൻ അറിയും ഇങ്ങനെ പിക്ചർ നമ്മള് കൊടുത്താൽ അത് നോക്കി ക്കി വരക്കാനൊക്കെ അറിയും കളറങ്ങിക്കെ അങ്ങനെ പക്ഷെ ഭാവിന് എടുത്ത് വരയ്ക്കാനുള്ളത് കൊർച്ച് കഴിവ് കുറവാണ് ഇനി അട്ത്ത വെക്കേഷൻ ഒക്കെ ആവുമ്പോ ള്ള് ഇങ്ങനെ ക്ലാസ്സിന് ചേർത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരാഗ്രഹുണ്ട്
ഉം
ഫുഡൊക്കെ കഴിച്ചാ
ആ രാവിലെ കഴിച്ചാരുന്നു ഇനിപ് ഉച്ചക്കളത്ത് ഫുഡ് ഒന്നര ഇല്ല കഴിച്ചില്ല ര ഒന്നര ഒന്നേമുക്കാൽ രണ്ട് മണിയൊക്കെ ആവും
ആ ആ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കാറ് അത് തയ്ക്കാറാണ് എന്താണ്
ഡ്രസ്സ് നമ്മള് നമുക്ക് റിലേറ്റീവ്സ് ഒക്കെയാ കൂടുതൽ എടുത്ത് തരുന്നത്
ആ
അച്ഛന്റെ ചേട്ടന്റെ വൈഫ് ഏ
അധികം എന്താ യൂസ് ചെയ്യാറ്
ഞാൻ ജീൻസും ടോപ്പും പിന്നെ പാവ ഉടുപ്പും അങ്ങനൊക്കെയാ യൂസ് ചെയ്യുന്നെ
ആ ഇങ്ങനെ ഒരു ഷോപ്പ് എന്താ ഓൺലൈൻ ഷോപ്പ് വഴി ഇങ്ങനെ ഡ്രസ്സ് ഓർഡർ ചെയ്തെടുക്കാറുണ്ടോ അതൊ കടേല് പോകാറ് എങ്ങനെ
ഇല്ല ഞങ്ങളോ അങ്ങനൊന്നും ഇല്ല
ആ വരി ഇങ്ങനെ ആവശ്യ ള്ളത് വേണോ ചോദിക്കുമ്പോ വേണെന്ന് പറയുമ്പോ അവരെടുത്ത് തരാറായിരിക്കുംല്ലേ
അല്ല നമുക്ക് എല്ലാവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാം അപ് അപ്പം അമ്മേടെ വീട്ടീന് ആ അമ്മെടെ ബ്രദറും വൈഫും പിന്നെ അച്ഛന്റെ ചേട്ടന്റെ വൈഫും അവരൊക്കെ നമുക്ക് വാങ്ങിച്ചു തരും
ആ ആ അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവൂലേ
ആ വല്യച്‌ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്
അ അവരൊക്കെ വീട്ടിൽ എപ്പോളും പോകാറുണ്ടോ ഇങ്ങട് വരാറൊക്കെയൊണ്ടാ
ആ പോവാറുണ്ട്
എങ്ങനെയ അവിടെ വാഹന സൗകര്യങ്ങളൊക്കെ വീടിന് വരുന്നത് വാഹനങ്ങളൊക്കെ എങ്ങനെയാ റോഡില് ബസ്സ് യാത്രൊക്കെ ഉണ്ടോ അവിടെ വീടിനടുത്ത് അത് ദൂരെ പോണോ
അല്ല ദൂരെ പോണ്ടല്ല മെയിന് റോഡാ ഞങ്ങടെ മെയിന് റോഡിന്റെ ഉള്ളിലാ വീട്
ആ അപ്പൊ വീടിനടുത്ത് തന്നെ ബസ് സ്റ്റോപ്പോ കാര്യങ്ങളൊക്കെ യാത്രക്കൊന്നും ബുദ്ധിമുട്ട് വരണ്ടാവില്ലൃല്ലേ
ഇല്ല ഇല്ല ഇല്ല
ഉം തൊട്ടടുത്താ ക്കെ വീടുകൾ തന്നെ ഉണ്ടോ ഉം കൂടുതലും അയൽവക്കക്കാരുമായിട്ട് ബന്ധമുണ്ടോ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് നമ്മള് എല്ലാരെ ട്ടും ഭയങ്കരം അട്പ്പാണ് എല്ലാർക്കു അറിയാം
ആ വേറെന്തൊക്കെയാ വിശേഷം
വേറെ വിശേഷൊന്നുല്ല
ഉം പിന്നെ നിങ്ങള് വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി പോയി കൊണ്ട് വരാറാണോ അതോ ഇങ്ങനെ ആഴ്ചക്ക് മാസത്തില് അങ്ങനെയൊക്കെ കളക്ട് ചെയ്യ എങ്ങനെ ചെയ്യാറ്
മാസത്തിലൊക്കെ കളക്ട് ചെയ്യും പിന്നെ എന്തെങ്കിലും അമ്മേടെ അ അമ്മേടെ അച്ഛൻ ചെലപ്പോ എന്തെ അരി അങ്ങനൊക്കെ തന്നു വിടും പിന്നെ മാമൻ എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങള് അങ്ങനൊക്കെ തരും
ആഹ് വീടിനടുത്ത് കൂടെ പച്ചക്കറി വണ്ടികളോ അങ്ങനെയൊക്കെ പോകാറുണ്ടോ അതോ കടയിൽ പോയിട്ട് തന്നെ വാങ്ങണോ
പോവാറു വണ്ടിയൊക്കെ പോവാറുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കട ഉണ്ട് നമ്മക്ക് പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങും
ആ അത് പെട്ടെന്ന് കഴിയുന്ന സാധനങ്ങളൊക്കെ കടയിൽ പോയിട്ടപ്പ തന്നെ വാങ്ങക്കക്കാറല്ലേ
ഉം
ഉം പിന്നെ പച്ചക്കറിയൊക്കെ ഇണ്ടാക്കല് ണ്ടോ വീട്ടില്
ആ ഉണ്ട് ഉണ്ട്
ഉം അത് എല്ലാരും കൂടെ ഒരുമിച്ച്ണ്ടാക്കാറാണോ അത് അമ്മയാണോ ചെയ്യാറ്
അല്ല ഞാനും ഉണ്ടാക്കാറുണ്ട് ഹെല്പ് ചെയ്യാറുണ്ട്
ഉം എല്ലാ കാര്യം ഉണ്ടാക്കുവോ എന്തൊക്കെ പച്ചക്കറിയാണ് ഇപ്പ നിലവൽ ഇണ്ടാക്കിട്ടുള്ളത്
ഞാൻ ബീറ്റ്റൂട്ട്തോരന് കാബേജ് തോരന്
ആ അതിന്റ തൈകള് എവിടന്നാ കിട്ടിയ
ഇല്ല തൈ ഇല്ല ഞങ്ങള് കടയിന്ന് വാങ്ങിച്ച
ആഹ് ആഹ് പച്ചക്കറിയല്ല വീട്ടിലുണ്ടാക്ക്യ പച്ചക്കറികളെന്തൊക്ക്യാ ചോയിച്ചതാ
വീട്ടില് അങ്ങനെ ഇല്ല്യ
ആഹ് അധികം പൊറത്ത് കടേന്നന്നേയിക്കാരല്ലേ മേടിക്കാറ്
ഉം
ഉം ഓക്കേ ശെരീന്ന ഞാൻ പിന്നെ വിളിക്കണ്ട് സമയം കിട്ടുമ്പഴക്കെ
ഓക്കെ ഓക്കെ ശരി